ഹ ഹലോ
ഹലോ കേക്കാവോ
കേക്കാൻ കേക്കാ പറഞ്ഞോളൂ
എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ
സുഖമായിരിക്കുന്നു
മഴയണ്ടോ
മഴയൊന്നുല്ല ഇന്നു നല്ല വെൽ ഇന്നലെ നല്ല വെയിലായിരുന്നു ത്രിയിലും മഴ പെയ്തില്ല.
ആഹ് ആഹ് ഇവിടെ ഇന്ന് നല്ല വെയിലുണ്ട് ഇന്നലെയൊക്കെ മഴയായിരുന്നു ഊണൊക്കെ കഴിഞ്ഞോ? ഹലോ
കഴിഞ്ഞു.
ഇടക്കിടക്ക കേൾക്കുന്നോള്ളു ട്ടോ ആഹ് ഇടക്ക് കേക്കുന്നില്ല
ആ ഇല്ല ഞാൻ നല്ല ഊണൊക്കെ കഴിഞ്ഞു ഊണൊക്കെ കഴിഞ്ഞു ഇവിടെ ഇരിക്കുവായിരുന്നു.
ആഹ ആഹ മീനൊക്കെ ആയിന്നോ? കറി ആ പിന്നെ വേറെന്താണ്ട് വിശേഷം. ളെ കൃഷിയൊക്കെ ഉണ്ടോ? അവിടെ കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷിയന്ന് പറയാൻ അങ്ങനെ ഇല്ല എനക്ക് അധികം സ്ഥലൊന്നുല്ല ചെടിയൊക്കെ കുറച്ച് അഞ്ചാറെണ്ണം അവിടെ ഇവിടെക്കെ വെക്കുന്നല്ലാതെ വലിയ കൃഷിയൊന്നുല്ല.
എല്ലാം പുറത്തുനിന്ന് മേടി ക്കുവാലേ ആഹ് ഇവിടെ അങ്ങനെ ഇവിടെ ഞങ്ങക്ക് സ്ഥലമില്ല കൃഷിക്ക് സ്ഥലഇല്ല ചെടി നടാനും സ്ഥലമില്ല പിന്നെ ഡെറസിലൊക്കെ കൊറ ചെടി അതക്കെ അങ്ങ് ക്കായ സമയത്ത് മഴയില്ല വെള്ളഇല്ല ആനെ
ആഹ ആ നേരെ കൃഷിയുണ്ടോ? ണ്ടോ വീട്ടില്.
കൃഷിയില്ല ചെടികളൊക്കെയുണ്ടാ ഇപ്പൊ ഒന്നും ഇല്ല ഒരു ചെടി പോലും ഇപ്പ ഇല്ല.
ആഹ ഒന്നാമത് എന്നാ ഉണക്കാ
ആഹ് വെള്ളം നമുക്ക് പോലും കുടിക്കാൻ വെള്ളം കിട്ടണില്ല അനിടയ്ക്ക് ചെടിക്കും കൂടി കൊണ്ടഴി കുബം വെള്ളാണ്ട് തുണി കഴുകിയ ഇതായാലും കൊണ്ടൊഴിക്കണങ്കി അതിനു മുകളിൽ കൊണ്ടുവരണ്ടായോ ടെറസിലായോണ്ടേ ഉം വെള്ളം ഉണ്ടെങ്കി പിന്നേ നമുക്ക് അകത്ത് ബാത്റൂമിന്നൊക്കെ വെള്ളം പിടിച്ച് ചെടി മൊകൾലാ ഒഴിക്കാ ആ ഇത് ഭയങ്കര ബുദ്ധി അതിന് പക്ഷെ ഞാൻ പിന്നെ ഇപ്പം രണ്ട് മൂന്ന് വർഷമായി അതിന് ശേഷം ഞാൻ പിന്നെ ചെടികളന്നും ന ട്ടില്ല എന്തിനാ അതിനേ കൂടി ഒണക്കി കളയണേന്ന് വിചാരിച്ച ഒന്നും നട്ടില്ല.
ആഹ ഹാ ഹാ ഹാ ഓ ഇപ്പൊ എന്നാ ഉണക്കാ എല്ലാത്തിനും. അതെ നേരാ പോയി കഴിയുമ്പോ സങ്കടം വരും
ആ എന്നാലും ഞാൻ ഒരു കപ്പില് അരിച്ച് കുറച്ചൊരു ബക്കറ്റി കൊ റച്ചൊക്കെ എടുത്ത് താഴേന്ന് മുകളിൽ കൊണ്ട്‌ വന്നൊക്കെ ഒഴിക്കും വെള്ളം നമ്മുക്ക് നമ്മള് ലൈൻ പൈപ്പി പൈപ്പിലെ വെള്ളം ആശ്രയിച്ചാരന്ന് ഉണക്ക സമയത്ത് പോകുന്നത് ഒന്നിരാടോ ഒന്നിരാടോ ചെലപ്പോ ഇപ്പോ രണ്ട് ദിവസം കൂടി ഇരിക്കുമ്പോഴെക്കെ വെള്ളംവരുത്തൊള്ളൂ അപ്പൊ അതീന്ന് നമ്മള് ആ തീന്ന് പിടിച്ചെങ്ങനാ ചെടിക്കും കൂടി കൊണ്ടൊഴിക്കണം പിന്നെ തുണി കഴിയാലൊക്കെ നമുക്ക് മുകളിലോട്ട് കൊണ്ടു പോകാനൊ ന്നും പറ്റത്തില്ലല്ലോ
കെണറൊന്നുമില്ല
കെണറുണ്ട് ഉണക്കാവുമ്പോ ഒട്ടും വെള്ളമില്ല ശകലം വെള്ളം കാണത്തൊള്ളൂ ഉം ആ വെള്ളം ആ പറ്റും
ഓ അത് ശ് ഇല്ല ഇല്ല ഇവിടെ അങ്ങനെ കൊഴപ്പില്ല വെള്ളം കാണും ഒരു വിധം ഇതൊക്കെ ഓക്കെ ആയിട്ട് പോന്നു പിന്നെ ഇച്ചിരി ചെടികളൊക്കെ അതും ഇതൊക്കെ ഞാൻ ആ ഉള്ള ഇടയിലൊക്കെ വെച്ചിട്ടുണ്ട് അത്രയേ ഉള്ളു
ആ ആ പാചകമൊക്കെ ചെയ്യുവോ പാചകം ഒക്കെ ചെയ്യുവോ
ഓയേ ഞാൻ തന്നെയാ ചെയ്യന്നെ
ആ എല്ലാം അറിയാവോ കുക്ക്‌
ആ ഒരുവിധം എല്ലാം അറിയാം പിന്നെ ഇപ്പ എന്താ പ്രയാസം ന്തെങ്കിലും ഒന്ന് അറിയത്തില്ലെങ്കിൽ അപ്പ യൂട്യൂ
ആ അതാ ആർക്കിപ്പോ അതിനൊരു പന്നോ ഇല്ലല്ലോ എന്തോ വേണം എവിടത്തെ ഡിഷ് വേണമെങ്കിലും അന്നേര യൂട്യൂബിൽ നോക്കിയ
അതന്നെ
സക്സസ് ആവോ അതാ പോവോ
എന്തോ
എല്ലാം ശെരിയാവൊണ്ടാക്കുന്നേ
ആ ഞാന അങ്ങനെ വല്യ കാര്യവായിട്ടൊന്നും ഉണ്ടാക്കത്തില്ല നമ്മടെ നോർമൽ സാനങ്ങളെല്ലാം എനിക്കറിയാം പിന്നെ ബാക്കി ഒക്കെ ഉണ്ടാക് ഒരു വിധമൊക്കെ ഓക്കെ ആവാറുണ്ട് കേട്ടോ പിന്നെ അവര് പറയുന്ന കൃത്യ കൃത്യ അളവിലൊക്കെയാണ് ചെയ്യുന്നേങ്കിൽ അത് കൃത്യമായിട്ട് ഇരിക്കും നമ്മള് ആ അളവൊന്നും അതുപോലെ നോക്കത്തില്ലല്ലോ അപ്പം
ആഹ് ആ അതന്ന് നമ്മള് നമുക്ക് തോന്നിയ അളവിലൊക്കെ വാരിക്കോരി ഒക്കെ ഇടുവല്ലേ ചിലപ്പോ കൊറച്ചായിരിക്കും കൂടി ആ ഹ ഹാഹ് ഉം അച്ചാറൊക്കെ ഇടുവോ
അച്ചാറിടും ഞാൻ അത് ഞാൻ തന്നെ ഇടും അ പിന്നെ ചെലപ്പോ എന്തെങ്കിലും ഒരു സംശയൊക്കെ തോന്നി എന്നാല് ചചെലപ്പോ ഞാനൊന്ന് നോക്കും അച്ചാർ അച്ചാറിടുവല്ലേ
ആഹ്
ഇടുവോ
അച്ചാറ് ആ അ മാങ്ങ നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മറ്റേ ചൂര മീനില്ലേ
ആഹ് ഞാൻ ആ
ക്കെഅച്ചാറ് ഇപ്പ എല്ലാരും ബീഫ് ചി ചക്കനൊക്കെ അച്ചാറിടുന്ന വീഡിയോകൾ കാണുന്നുണ്ട് അതൊന്നും അങ്ങോട്ട് ട്രൈ ചെയ്തി ട്ടില്ല ആ
അതിനോടെനിക്കും വല്യ പ്രിയമില്ല ഇറച്ചി അച്ചാറിട്ട് വയ്ക്കുമ്പം ഒരു സുഖയില്ല
ആഹ് നമുക്ക് ഒരു ദിവസം രണ്ടു ദിവ ഉം ചൂടായി കഴിക്കുമ്പോ തന്നെ
മടുക്കും മീനാവും പിന്നെ ആ കൊഴപ്പയില്ല
ആഹ് മീന് ടേസ്റ്റ് ആണെ ബ സംഭവം കൊള്ളായിരിക്കും എന്നാ ളെ നമ്മളത് ട്രൈ ചെയ്യാത്തോണ്ടായിരിക്കും നമക്ക് ഇഷ് ചെല്ലാത്തത് ഉം ആഹ് അതിനോട് ഒരു താല്പര്യം തോന്നുന്നില്ല അല്ലേ
ആ ഇല്ല ആ അതിനോട് താല്പര്യം തോന്നുന്നില്ല ഞാൻ മീനിന്റെ അച്ചാറിടും ചൂരയിടും പിന്നെ കേരമീനിടും മത്തിയിടും അങ്ങനെ
സ്കൂള് തുറപ്പല്ലേ ബുക്ക്സ്ളൊക്കെ ഉണ്ടോ ബുക്കൊക്കെ വാങ്ങിച്ചോ
ആഹ് ഇന്ന്നി പോകുന്നനില്ലാ ഇപ്പം നാളെ തുടങ്ങുവല്ലോ
ആഹ് നാളത്തൊട്ട്യിനി ഒരു രാവിലെ കൊണ്ടുപകാനും ഉച്ചക്കത്തേക്കും ഒന്നും പറയണ്ടാ മഴ ഇന്ന്ല്ല ഇനി നാളെത്തൊട്ട് എന്തുവാന് അറിയാൻ വയ്യ ആഹ് ആഹ് പിന്നെ യാത്രയൊക്കെ പോയോ
വെയില് വരുമ്പത്തെേക്ക്‌ എന്നാ ഒരു ചൂടാല്ലേ
മഴ പെയുമ്പോ നമുക്ക്‌ അത്രയും ചൂട് അറിയുന്നില്ല ഒരു ദിവസം മഴപെയ്യാതെ യ പെയ്യുമ്പോ നല്ല ചൂടുണ്ട് പഴയതുപോലെ ചൂട് ഈ പ്രാവശ്യംത്തെ ഉണക്കും അതേപോലത്തെ ഉണക്കാ അല്ലായിരുന്നോ എന്ത് ചൂടായിരുന്നു സഹിക്കാൻ പറ്റണില്ലായിരുന്നു രാത്രിയൊക്കെ വിയർത്ത് ഒഴുകുവാ
ആ അത് തന്നെ പിന്നെ എന്തൊക്കെയാ ഇഷ്ടം ന്നേ വായനയുണ്ടോ
വായനയൊക്കെ ഉണ്ടായിരുന്നു മക്കളൊക്കെ ആയതിനു ശേഷം
ആഹ് മക്കള് മക്കളായി കഴിയുമ്പോ ഒന്നിനും നേരംമില്ലാ
ഉം അവരുടെ പുറകെ ഓടുമോ നമ്മുടെ ജോലി ചെയ്ത് തീർക്കാൻ നോക്കൊ നമ്മള് വായിക്കാൻ ഇരിക്കുവോ ഒന്നിനും ഒരു സമയം അങ്ങോട്ട് കിട്ടണില്ല
പാട്ടൊക്കെ പാടുമോ
പാട്ട് ചെറിയ രീതിയിലൊക്കെ പാടും വലിയ ഗായികയൊന്നും അല്ലാന്നുണ്ടെങ്കിലും പാട്ടുകളൊക്കെ പാടും. പാട്ട് കേൾക്ക ഓ ഭയങ്കര ഇഷ്‌
ആഹ് ഞാൻ എനിക്ക് വല്യ ഇഷ്ട്ടവാ ഞാനും കേക്കും സിനിമ വല്ലോ കണ്ടോ.
സിനിമ വാഴ കണ്ടില്ലാ റ്റു ഉം ആഹ് പിന്നെ മധുവിതു കണ്ട് മറ്റേ മധുവിതുവന്നില്ലേ ആ വാഴ റ്റു കണ്ട് മധുവിതു കണ്ട് ഉം കൊള്ളാ അല്ലെ വെറൈറ്റി ഒരു വെറൈറ്റി കഥ നമ്മളൊന്നും ഉദ്ദേശിക്കാത്ത രീതി. തില് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലെ ജഗദീഷ് ജഗദീശല്യോ ആ അവരെ കല്യാണം കഴിക്ക്യോന്ന് എന്തായാലും കൊള്ളാം ഉം ഉം സറഫുദ്ദീന്റെ അഭിനയ ആയാലും എല്ലാം കൊണ്ടും സൂപ്പർ ഒരു സിനിമ പക്ഷെ അതങ്ങോട്ട് വലുതായിട്ട് ഓടിയില്ലന്ന് തോന്നല്ലെ
എന്നാ തോന്നുന്നേ എനിക്ക് തോന്നി ഈ ആ ഒര് രു ഓരോരുത്തർക്ക് ഓരോ ഇതു ഉണ്ടല്ലോ ഇവരൊക്കെയ കൊള്ളത്തില്ലാന്ന് വിചാരിച്ചുള്ള രീതി പിന്നെ ആ പേരും എല്ലാം കൂടെ ആർ
ആ ചില സിനിമകളെ അങ്ങ് എറങ്ങുന്നയിന് മുമ്പേ ആളുകള്ങ് ഭയങ്കര റിവ്യൂ കൊട് തങ് മുകളിലേകെറ്റും ആ നല്ല നടൻ വന്റെ ആ അത് ചിലപ്പോ കാണാനും കൊള്ളത്തില്ലായിരിക്കും ആന്ന് ആ അങ്ങനെ എത്ര ത്ര ത്ര സിനിമാ
ആഹ്
ഇതൊക്കെ പക്ഷെ കാണാ ആഹ് ആന്ന് ആന്ന് ആന്ന് നമുക്ക് ഇഷ്ട്ടപ്പെടാത്ത സിനിമകളില്ലെ ഉം ഇപ്പം ഇതൊക്കെ നമ്മളങ്ങനെ കണ്ടിരിക്കും പോലും കാണണം കണ്ട് നിർബന്ധമായിട്ട് കാണണന്നല്ല എന്നാലും കാണാൻ കൊള്ളാം ഉം ഒരു വെറൈ റ്റ് കഥയും ആഹ് അതെ അതെ ദൃശ്യം ഇറങ്ങിയല്ലോ കാണാൻ പോയില്യായോ ദൃശ്യം ത്രീ ഉം അതിനോടൊന്നും എനിക്കത്ര വണ്ണും ടുവും കൊള്ളാം എന്നാലും കാണണം എന്ന് അങ്ങനെ തോന്നിയില്ല എപ്പോഴെങ്കിലും എറങ്ങുമ്പോ കാണാം ആഹ്
പിന്നെ അത് അങ്ങോട്ട് എടുക്കണ്ട ആവിശ്യം ഇല്ലായിരുന്നു
ആഹ് ആഹ് ആഹ് പിന്നെ വാഴ ടു അതും കൊള്ളാം അതും വെറൈറ്റി വെറൈറ്റി ആണ് ഇപ്പോഴത്തെ സമൂഹങ്ങള് സമൂഹത്തിലെ പുള്ളാര്
ആഹ് അതന്നെ ഇപ്പോഴത്തെ പുതുമുഖങ്ങളുടെ സിനിമക്കെയാ പിന്നേം നല്ലത്
ആന്ന് ആന്ന് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇനി പുറകോട്ട് നിക്കേണ്ടി വരും ആ എനിക്ക് എനിക്ക് വലിയ താല്പര്യമില്ല അവര സിനിമേന്ന് ഉം കാണുവാന്ക്ക് വലിയ താല് ല്പര്യല്ല എന്നാലും ഈ കാണാൻ ചിലര് പറയുവല്ലോ ഈ സിനിമ ഈ പറഞ്ഞ കണ ക്ക് ഹൈപ്പ് കൊടു ക്കുവല്ല ചില സിനിമകൾക്ക് നല്ലതാ അങ്ങനെ മറ്റേ തുടരും സിനിമ ഇറ ങ്ങിയപ്പോ അതേ കൂട്ടെല്ലാരും കാണണം കാണണം പറഞ്ഞിക്കണ്ട് ഉം അങ്ങനെ അതെ അതെ അതെ കാണം അതും എനിക്ക് ഈ ദൃശ് ശ്യൊക്കെ ഏകദേശം ആ ഒരു സാമ്യം കണക്കാക്കെ തോന്നി
ആ ആ പറയുന്ന കേട്ടു റിവ്യൂ ഞാൻ കണ്ടു ദൃശ്യത്തിന് വെല്ല്യ ഗുണം ഇല്ലന്ന്
ആ ദൃശ്യം ത്രി ഞാൻ കണ്ടില്ല ഈ മറ്റേ തുടരും സിനിമ അതിനകത്ത് ഒരുത്തനെ കൊല്ലുന്ന അവന്റെ പെങ്ങളെ അല്ലല്ലോ ആ നീനയോ ആരായ
ആഹ് ആരെയോ കൊല്ലുന്നുണ്ട് ഞാനുമാത് മറന്നുപോയി കണ്ടതല്ലാതെ ഞാൻ കണ്ടപ്പോഴേ മറന്നു
ആ മോനെ
ആഹ്
പ്പോഴ് അത് കണ്ടപ്പോഴ് എനിക്ക് മറ്റേ ദൃശ്യം അതൊക്കെയാ ഓർമ്മ വന്നേ ഏഹ് മോഹൻലാലിന്റെയും കൂടി ആയോണ്ടായിരിക്കും ഉം പിന്നെ വേറെ എന്താ ചായേടെ പരിപാടിയൊക്കെ തൊടങ്ങിയോ
ഇല്ല ചായ ഇടണം മണി എത്രയായി ഇനി ഇപ്പൊ പതുക്ക പോയി ചായെ ക്കിടണം അങ്ങനെ പോന്നു ചായ പതിയെ ചോ ഉച്ചക്ക് ഓ നിർബന്ധം ഒന്നുമില്ല അങ്ങനെ പിന്നെ ചോറുണ്ട് കഴിഞ്ഞ് ഇത് കൊറച്ചു നേരേ ആയുള്ളൂ അത് കാരണം ചായ ഇടാൻ താമസിക്കുന്നേ
ആഹ് ആഹ് ആഹ് ഉം പിന്നെ കൂട്ടാനൊക്കെ എന്തായിരുന്നു ചോറിന്
ഒരു ചക്ക കിട്ടിയാരുന്നു ചക്കക്കുരു ഒണ്ടായിരുന്നു അപ്പോ ചക്കക്കുരു പറ്റിച്ചെലത്തി മെഴുക്കുവെരട്ടി വെച്ചു പിന്നെ മീൻകറിയും മോരുകറിയും ആ അച്ചാറും
ഓ മീൻ എന്തുവായിരുന്ന്
മീന് ആഹ് കടൽ അയ്യോ
ഹെഹെ മറന്നു പോയോ കഴിച്ച് കഴിഞ്ഞപ്പ മറന്നു പോയല്ലേ ആ ആ വേറെ മീൻ വെട്ടാനൊക്കെ ഇഷ്ടവാന്നോ ഇവിടെ ഇന്ന് ബീഫ് കി കിട്ടിയാരുന്ന് അങ്ങനെ ബീഫ് ആരുന്ന് ഉം
എനിക്ക് മീൻവെട്ടാൻ ഇഷ്ടില്ല ഞാൻ വെട്ടിയ മീനാ വേടിക്കുന്നെ
ഏഹ് അവിടെ മീൻ വെട്ടിയ കി ട്ടുവല്ലേ ഇവിടെയും കിട്ടും നമ്മള് എക്സ്ട്രാ പൈ പൈസ് ഫീ പൈസ് ഉം ഉം പിന്നെ ബഹളം വെക്കാതെ വേറെന്താ
വേ വേറൊന്നുമില്ല ശരിയെന്നാ
ആ ഞാൻ വിളി ക്കാവേ ഓക്കെ